ആഹ് പറഞ്ഞോളൂ
കേ കേക്ക്ന്ന് ണ്ടോ
ആഹ് കേക്ക്ന്ന്
പിന്നെ എന്തോണ്ട് വിശേഷം സുഖായിട്ടിരിക്കുന്നോ
ആഹ് സുഖവാ
ഫുഡൊക്കെ കഴിച്ചോ
ഫുഡ് ഇനി കഴിക്കണം സമയം ആവുന്നേ ഉള്ള്
ആണോ ഇന്നെന്താണ് നിങ്ങടെ വീട്ടിലെ സ്പെഷ്യല് ഇല്ല ഞങ്ങള് കഴിച്ചില്ല എല്ലാക്കെ ഉം ഉം ഉണ്ടാക്കിയൊക്കെ വെച്ച് കഴിച്ചില്ല ഇന്ന് ഞങ്ങൾക്ക് മീനായിരുന്നു ഇന്ന് മീനും ചക്ക കൂട്ടാനും മോരും
ഉം ശരി
ശെരി നിങ്ങടെ വീട്ടിൽ മീനൊക്കെയാണോ മീനൊക്കെ കഴിക്കുന്നവരാന്നോ
ആഹ് ആഹ് മീൻകറിയൊക്കെ വെക്കും
ആണോ പിന്നെ വേറെ പിന്നെ വിന്ന് ഇപ്പൊ ഇപ്പോഴത്തെ മക്കളെല്ലാം വെളിയിൽ പഠിക്കാൻ പോകുന്നല്ലോ അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം
നല്ല അഭിപ്രായാണ് നല്ല അഭി പ്രായവാണ് കാരണം അവിടെ ചെന്നാല് ജോലി ശമ്പളൊക്കെ ഉണ്ടല്ലോ ഇവിടത്തേക്കാളും
ഉം ഉം ഉം ആഹ് അതുകൊണ്ടാണ് ആൾക്കാര് അങ്ങോട്ട് പോകുന്നത് ഇവിട്ത്തേക്കാളും സാലറി ഒക്കെ കൂടുതല് കിട്ടുവല്ലേ പക്ഷെ അവിടെ ജീവിക്കുന്നെനേ ഇവിട്ത്തെ ഒര് എസ്പെൻസീവ് ഇല്ലേ അവിടെ ജീവിക്കുന്നതിന് സാലറി കൂടുതല് കിട്ടിയാലും ആഹ് നമ്മുടെ നാട്ടിലെ ലേയും കൂടുതല് പൈസയൊക്കെ വേണല്ലോ ഔടെ ജീവിക്കാൻ
ഉം കിട്ടും
ഉം പ്പോ ഒരുപാട് ആൾക്കാരും ഇപ്പം പ്ലസ്ടു ഒക്കെ കഴിയുന്ന കുഞ്ഞു മക്കളെ എല്ലാരും അങ്ങ് പോവാണ്
ആഹ് ഇവിടത്തെക്കാളും ലൈഫ് സ്റ്റൈല് എല്ലാം നല്ലെയാണല്ലോ അവിടെ അതുകൊണ്ടാ പോവുന്നെ
ആഹ് ആഹ് ആഹ് ന്നേരം ഇഞ്ഞ് വയസ്സാവുമ്പോ പേരൻസിനെ ഒന്നും നോക്കാൻ നാട്ടില് ആളൊന്നും കാണത്തില്ല വയസ്സ് ചേന്നവരെ കാണൂ കൊറെ നാള് കഴിയുമ്പം കേരളത്തി എല്ലാരും ആഹ് ഇഞ്പ്പം അവരെ കൂടെ കൊണ്ടു പോകും അവര് അവിടെ ചെന്ന് സെറ്റില് ആകുമ്പം പേരൻസിനെയും കൊണ്ടു പോകും അല്ലല്ലേ
ആഹ് കൊണ്ടു പോവാൻ പറ്റുവായിരിക്കും
ആഹ് അവിട്ത്തെ അവിടെ അത്തർമെന്റ് അഡ്രസ്സ് ഒക്കെ ആയിക്കഴിഞ്ഞാ അങ്ങ് കൊണ്ടു പോവാ
ആഹ് അവിട്ത്തെ വിസ എടുത്താ വിസയല്ല അവിട്ത്തെ സിറ്റിസൺ ഷിപ്പ് കിട്ടി കഴിഞ്ഞാ പിന്നെ ആഹ് കൊണ്ടുപോവായിരിക്കും
ഓഹോ ആഹ് അങ്ങനെയാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്നാലും ജോലിയൊക്കെ കിട്ടാൻ വെല്ല്യേ പാടല്ലേ പി എ സി ഒക്കെ ഭയങ്കര കോമ്പറ്റീഷനല്ലെ ഒരുപാട് വർഷം അയ്ന്റെ കൂടെ ട്രൈ ചെയ്താല് കിട്ടും പി എസി ന്നും ട്രൈ ചെയ്യണം ന്നാലും ട്രി ട്രൈ ചെയ്ത് ലിസ്റ്റിലായാലും പിന്നെയും ആഹ് ലിസ്റ്റ് ക്യാൻസലാക്കും അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അപ്പം പിള്ളേര് തന്നെ മനസ് പിഠിക്കും അങ്ങ് വിദേശത്തോട്ട് പോവാന്ന് വിചാരിക്കും
ആഹ് ആഹ്
ഉം ഉം അങ്ങനെയാണ് പിന്നെ വേറെ എന്താണ് വിശേഷങ്ങള്?
വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല
നേഴ്സിംങ്ങോക്കെ പഠിക്കുന്നോർക്ക് പെട്ടെന്ന് അവിടെ പോയ ജോലി കിട്ടും
ആഹ് ആഹ് ആഹ് നഴ്സിങ്ങിനൊക്കെ കൊറച്ചുടെ സ്കോപ്പ് ഉണ്ട് ജോലിക്ക് അതുകൊണ്ട് അവിടെ പോയ പെട്ടെന്ന് ജോലി കിട്ടും പിന്നെ അതു മാത്രല്ല ഇവിടത്തേക്കായും ശമ്പളവും മറ്റ് അലവൻസെല്ലാം ആഹ് അവിടെ കിട്ടുന്നോണ്ട് എല്ലാരും അവിടെ പോന്നത്
ആഹ് ആഹ് ഹാ ഡോക്ട, ഈ എഞ്ചിനീയറും, ടീച്ചേഴ്സും അങ്ങനെ ഉള്ളവർക്കൊക്കെ നല്ല ചാൻസ് സമാനിയെ കുറിച്ച് എനിക്കറിയത്തില്ല
ആണോ അതും പഠിച്ചവരിപ്പം കൊറെ പേര് വെളിയിലോട്ടൊക്കെ പോന്നുണ്ട് എഞ്ചിനീയറിങ് ഇതോ ക്കെ പിന്നെ എഞ്ചിനീയറിങ്ങിൽ തന്നെ പല ബ്രാഞ്ച് ഉള്ളതി നമുക്ക്
ഉം
വെളിയില് കിട്ടാൻ ചെലപ്പോ എല്ലാ ബ്രാഞ്ചസിനും ഇത് കാണത്തില്ല അപ്പം അങ്ങനെ വെളിയില് കി ചാൻസ് ഉള്ള ബ്രാഞ്ച് നോക്കി പഠിക്കുവാണെങ്കില് ആഹ് വെളിയില് പോവാൻ പറ്റും പ്പം ആഹ് വെളിയിലോട്ട് പോവാൻ പറ്റും എഞ്ചിനീയറിംഗ് ആണെങ്കി തന്നെ കമ്പ്യൂട്ടർ സയൻസ് ക്ക അങ്ങനെയുള്ള ബ്രാഞ്ചുകളാ നമുക്ക് വെളി പോയാ ഇവിടത്തെക്കാളും നല്ല ശമ്പളവും ഇതുവെല്ലാം കിട്ടും അങ്ങനെയുള്ള ഇതിനൊക്കെ പക്ഷെ സിവിലൊക്കെ ആണെങ്കി പാടായിരിക്കും തോന്ന് ഈ സിവിൽ ന്നെക്കെ വെളിയിലോട്ടൊക്കെ വല്ല്യ ചാൻസസ് കൊറവാന്ന് തോന്നുന്ന് പക്ഷെ ഇലക്ട്രി ക്കലും, ആഹ് കമ്പ്യൂട്ടർ സയൻസ് ഇങ്ങനൊള്ള കോഴ്സൊക്കെ വെളിയിലോട്ട് പോയാ കൊറച്ചൂടെ
ആ ആ ഇപ്പാന്നെ എ ഐ ടെ ഉണ്ടായോണ്ടേ അതുവഴി ഒരുപാട് ജോലി സാധ്യതകളുണ്ടല്ലോ അവർക്ക്?
ആഹ് ആണാണ് അത് റിലേറ്റഡായിട്ടുള്ള കോഴ്സുകള് പഠിച്ചവർക്കും
എളുപ്പവാണ് എളുപ്പാണ് ചാൻസാണ് ജോലി കിട്ടും പിന്നെ അതുവെല്ലാ ഈ ബീ എഡ് ഒക്കെ കഴിഞ്ഞവർക്ക് പോയാലോ?
ബി എഡ് കഴിഞ്ഞവർക്ക് തോനയും ഈ ഗൾഫ് കൺട്രീസിലോട്ട് ക്കെയാ പിന്നെയും ചാൻസ് യൂറോപ്യൻ കൺട്രീസിനെക്കാളും ഈ ഗൾഫ് കൺട്രീസ് ലൊക്കെ രിക്കും കൊറച്ചുടെ
ആഹ് ആ ഹാ ആഹ് നമ്മുടെ ഒരു കൊച്ച് നോക്കുന്നുണ്ട് ബി എഡ് പഠിച്ചോണ്ടിരിക്കാണ് എ വെളി പോവാനാണ് താല്പര്യം ഉം ആഹ് പക്ഷെ ബി എ ഡൊക്കെ പണ്ടൊരു വർഷെയൊള്ളായിരുന്നു ഇപ്പൊ രണ്ടു വർഷാക്കി കോഴ്സ്
ആഹ് ഇപ്പ രണ്ട് വർഷാ
ഉംഹ് ഗവൺമെന്റ് കിട്ടിയ അവ് ഫീസൊന്നും കൊടുക്കണ്ടല്ലോ?
ഇല്ല ആഹ് ഗവൺമെന്റ് കിട്ടിയാലും ഫീസൊണ്ട് പക്ഷെ ഏഹ് എന്തോ കൊറവായിരിക്കൂന്ന് തോന്ന്ന്ന് ഓര് പിന്നെ ഓ കംപ്ലീറ്റ് ഗവൺമെന്റൊള്ള ഒറ്റ കോളേജേയൊള്ള് അത് തിരുവനന്തപുരത്താ പിന്നെ ബാക്കിയുള്ളതെല്ലാം ഗവൺമെന്റ് തന്നെ എയ്ഡഡാ അത് പക്ഷേ ആറെണ്ണങ്ങാണ്ടേ കേരള യൂണിവേസിറ്റി യ്ടെ കീഴി ആറെണ്ണോ, അഞ്ചെണ്ണോങ്ങാണ്ടേ ഒള്ള്
ആഹ് ആഹ് ആഹ്
അവിടെയും പക്ഷെ ഫീസ് വരും പക്ഷെ ആഹ് കൊറവാന്ന് തോന്നുന്ന് ഇപ്പ പത്ത് പതിനെട്ട് ആഹ് റെയ്ഞ്ചിനുള്ളിലൊക്കെ നിക്കൂന്ന് തോന്ന്ണ് അങ്ങനൊള്ളട്ത്തൊക്കെ പിന്നെ അത് കഴിഞ്ഞാ പിന്നെ കെ യു ടി സി ന്നും പറഞ്ഞോണ്ട് ഉണ്ട് അവിടെയും എന്താ ഇച്ചിരൂടെ ഗവൺമെന്റനെക്കായും ഇച്ചിരൂടെ ഫീസാവും പക്ഷെയെന്നാലും സെൽഫിനാൻസ് കോളേജിനേക്കാളും ഇച്ചിരൂട ഫീസ് കൊറവാ അങ്ങനെള്ളട്ത്ത്
ഇപ്പഴേ പിന്നെ ടി ടി സിന്ന് പറഞ്ഞാ ആഹ് കോഴ്സിപ്പ മാറ്റി വേറെന്തോ കോഴ്സാന്ന് പറയുന്നേ? അയിനെക്കുറിച്ചറിയാമോ?
അത് അത് ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ടി ടി സി യ്ടെ ആഹ് കാര്യം പക്ഷേ ടി ടി സി യെക്കെ എനിക്ക് തോന്നാ ഇപ്പൊ കൊറെയടത്തൊക്കെ നിർത്തലാ ക്കി വെരുന്നെന്ന് തോന്ന്ണ്
നിർത്തലാക്കുന്ന് പറഞ് അതാ ഞാൻ ചോയ്ച്ചത് പണ്ടൊക്കെ ടി ടി സി ന്ന് പറഞ്ഞാ ടി ടി സി പഠിച്ചാ ഒന്നാം ക്ലാസ് തൊട്ട് ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കായിരുന്നല്ലേ അങ്ങനെയായിരുന്നു പണ്ട് ഇഞ്ഞിപ്പ ആഹ്
കുറെ കൂടെ പ്രിഫറെയ്യുന്നെ പിന്നെ ടി ടി സി ഒണ്ട് പക്ഷെ ടി ടി ഇ സി യെക്കാളും ഇപ്പം ബി എ ഡാന്ന് തോന്ന്ന്ന് കൊറെ പേരും എട്ക്കുന്നത്
ആഹ് ടി ടി സി ക്കി പണ്ടൊക്കെ പ്ലസ് ടു കഴിഞ്ഞാ മതിയായിര്ന്ന് ഇ പ്പഴും അങ്ങനെയായിരിക്കും ഇപ്പം പിന്നെ കുട്ടികളെല്ലാം പ്ലസ്ടു കഴിയുമ്പളെക്കും പ്ലസ്ടു ജയിച്ചാ അങ്ങ് ഡിഗ്രക്ക് പോവല്ലേ പിന്നെ ഡിഗ്രി കഴി ഞ്ഞിട്ടേ അവര് വേറെന്തെകിലൊട്ട് തിരിഞ്ഞു പോകത്തൊള്ളൂ ബി എഡ് നു പോന്നവരാ ന്നെ പി ജി യും കൂടെ എട്ത്തിട്ട് പോന്നെയാ കൊറചൂടെ നല്ലത്
ആഹ് ആണ് ആണ്
ആഹ് പി ജി കഴിഞ്ഞിട്ട് പെ ആഹ് എഴുതെ ചെയ്യാം കുറച്ചുടെ നല്ലതാണ്
ഉം
പിന്നെ വേറെ എന്തവാണ് വിശേഷങ്ങളല്ലാതെ
വേറെ പ്രത്യേകിച്ചൊന്നുല്ല
മഴയൊക്കെ ഉണ്ടോ ങ്ങക്ക്
അതെരാവിലെ ഇച്ചിരി നല്ലോല മഴ പെയ്തായിര്ന്ന് പിന്നെ അത് ഴിഞ്ഞിട്ട് ഇപ്പം മഴക്കോളാണ് മൊത്തത്തി മന്താരായിട്ട് നിക്ക പിന്നെ ങ്ങോട്ട് മഴയൊന്നും പെയ്തില്ല
നമ്മടെ നാട്ടിൽ നല്ല വെയില് നല്ല രാവിലെ ചെറിയ മഴയുണ്ടാര് ന്ന് ഇപ്പ പിന്നെ ഭയങ്കര ചൂട് മഴയില്ലെങ്കി മഴയാണ് മഴ സമയം തുടങ്ങിയെങ്കിലും മഴക്കാലം തുടങ്ങിയെങ്കിലും മഴയില്ലെങ്കിൽ ക്കി ഭയങ്കരമായ ചൂടാണ് ഈ വർഷത്തെ ചൂട് ഭയങ്കര ചൂടല്ലായിരുന്നോ നമുക്കൊന്നും പോറത്തറങ്ങാനേ പറ്റത്തില്ലായിരുന്നു വീട്ടിലിരുന്നാ തന്നെ നമ്മടെ ദേഹത്തെല്ലാം കുരുപ്പ് ഇങ്ങനെ വരുവായിര്ന് ചൂട് കുരു വന്ന ട്ട് ഭയങ്കരമായ ബുദ്ധിമുട്ട് അപ്പോഴും ഞാൻ ആലോയിക്കാണെ ഈ വെളിയിലൊക്കെ വെളി യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോകുന്നവര് അവിടെ തണു തണുപ്പന്ന് പറഞ്ഞാഭയങ്കര തണുപ്പന്നാ പറേന്നേ നമ്മടെ കേരളത്തിലൊക്കെ ജീവിച്ചിട്ട് അവിടെക്കെ പോയി എങ്ങനെ സെറ്റ ആകുന്നപ്പോ അതാണ് ഞാനും ആലോയി ക്കുന്നത്
ആഹ് കൊറച്ച് ആദ്യത്തെ കൊറച്ചാൾ ബുദ്ധിമുട്ടുകാണും പിന്നെ അവര ത് ആഹ് പിന്നെ അതൊട്ട് ശീലാകുമ്പം
ആഹ്
വലിയ പ്രശ്നം വരത്തില്ലെന്നാ തോന്നുന്നത്
ആഹ് പിന്നെ വെളിയിൽ രാജ്യത്ത ഈ കാനഡ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ പഠിക്കുന്നവര് പറയും നമ്മുടെ നെയ്ബേഴ്സൊക്കെ ഉണ്ടല്ലോ അവര് പറയും എപ്പോഴും സെ ക്റ്റർ ഇട്ടാണ് നിക്കുന്നന്ന് പറയും ആഹ് അത്രയും തണുപ്പാണെന്ന് പറയും
ഉം ഉം
നമ്മുടെ നാട്ടിലും ഊട്ടിയിലൊക്കെ എപ്പഴും തണുപ്പല്ലേ
ആണ് ആണ്
ആ നൂട്ടി അതുപോലെ മൂന്നാറ്
ഉം
മൂന്നാറും ഭയങ്കര തണുപ്പൊള്ള സ്ഥലല്ലേ
ആണ്
ഉം മൂന്നാറില് പോയിട്ടുണ്ടോ?
ഇല്ല പോയിട്ടില്ല
ഉം ട്രിപ്പൊക്കെ പോകാൻ ഇഷ്ട ഉള്ള ആളാണോ?
ഉം വല്യ താല്പര്യ ഇല്ല
ആഹ് ഹാ നമ്മുക്കൊക്കെ ട്രിപ്പ് ഒരു സോളോ ട്രിപ്പ് ആയാലും ഭയങ്കര ഇഷ്ടണ് ഒരു ചാൻസ് കിട്ടിയ നമ്മളൊക്കെ ട്രിപ്പിന് പോന്ന ടീമുകളാണ് ഫാമിലി ആയിട്ടും പോവും സോളോ ട്രിപ്പും പോവും അങ്ങനെയൊക്കെ പോകും മ് രണ്ടു ദിവസൊക്കെ ചെന്ന് സ്റ്റേ ചെയ്ത് ട്രിപ്പൊക്കെ പോയിട്ട് വരും വല്ലപ്പോഴൊക്കെ ട്രിപ്പിനൊക്കെ പോണം അപ്പ നമ്മുടെ മനസ്സിനൊരു റിലാക്സ് ഒക്കെ കിട്ടും
ആഹ്
ട്രിപ്പിന് പോയാല് മാനസികായിട്ടൊരു സന്തോഷവും അങ്ങനെയുള്ള കാര്യൊക്കെ പോകാത്തത് കൊണ്ടാണ്
ഉം അല്ല പോയൊക്കെ നോക്കിട്ടുണ്ട് എന്നിട്ട് ട്ട് വല്യ ഇതൊന്നും തോന്നിയില്ല
വല്യ ഇഷ്ടല്ലല്ലേ താല്പര്യം പിന്നെ ബുക്സൊക്കെ വായിക്കാറുണ്ടോ? ഇഷ്ടം നല്ല വായിക്കുന്ന കൂട്ടത്തിലാണോ? സമയല്ല ആഹ് നല്ല വായിക്കുന്ന കൂട്ടത്തിലാണോ?
ആഹ് വായിക്കും വായിക്കും
ബുക്സിന്റെ സ്റ്റോറി കളക്ഷനൊക്കെ ഉണ്ടോ?
ബുക്ക് അങ്ങനെ വാങ്ങിച്ച് അധികം ഒന്നും വെച്ചിട്ടില്ല
ആഹ് ഹാ ഹാ അല്ലാതെ ലൈബ്രറിന്നൊക്കെ എടുത്ത് വായിക്കുവോ?
ആഹ് ലൈബ്രറിന്നൊക്കെ കോളേജി പഠിക്കുന്ന സമയത്ത് ലൈബ്രറിന്നൊക്കെ എടുത്ത്
ഓഹോ ആഹ് മലയാള ബുക്സാണോ കൂടുതലും വായിക്കുന്നത് ഇംഗ്ലീഷാണോ?
അല്ലേ അല്ല ഇംഗ്ലീഷ് ബുക്കുകളാ തോനയും വായിച്ചിട്ടുള്ളത്
ആഹ് ഹാ ഹാ ഇംഗ്ലീഷ് ബുക്കാ ഇഷ്ടം എനിക്ക് മലയാളം ബുക്കുകളാണ് കൂടുതല് ഇഷ്
ആഹ് ആഹ് ഉം ഇംഗ്ലീഷ് ബുക്കുകൾ ലാംഗ്വേ ജ് ഇംമ്പ്രൂവയ്യാൻ വേണ്ടി അങ്ങനെ മാത്രം ഉം വായിച്ച് ലാംഗ്വേജ് ഇംമ്പ്രൂവ് ആവാൻ വേണ്ടിയേ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത്
ആഹ് ഹാ
അപ്പൊ അതിനായിട്ട് ഇംഗ്ലീഷ് ബുക്കുകള് എടുത്ത് വായിച്ചത്
ഓഹ് ഉം എന്നാ ശെരിയടാ പിന്നെ വിളിക്കാ
ആഹ് ശെ ആഹ് ശെരി